ഹലോ എന്തൊക്കെയുണ്ട് മോളെ വർത്താനംനല്ല സുഖായിട്ട് പോണൂ
ആ ഇവിടെയും സുഖം തന്നെയാണ് ടെൻഷനാടി ഉം
ഇതിനാ ഇത്രേത്
നിക്ക് രണ്ട് പെൺകുട്ടികളല്ലേ ഞാനും വിചാരിക്കും സ്വർണ്ണൊക്കെ ഇങ്ങനെ വല കുട്ടിയാൽ നമ്മൾ എങ്ങനെയായിട്ടെങ്ങളെ കെട്ടിക്യം
സ്വർണത്തിന് എന്തൊരു വെല കൂടില്ലേ പെട്ടന്ന് കൂടി
അ തന്നെ ഇനിയും കൂ ഇന്നിപ്പോ ന്യൂസ് കണ്ട് സ്വർണം ഇപ്പൊ ഇത്ര ഒരു ലക്ഷത്തി പതിനാലോ പതിനഞ്ചോ
ആ അങ്ങനെ എന്തോ ഉണ്ടേര്ന്നു ഒരു ലക്ഷത്തി അങ്ങനെ എന്തോ സം ആ
ഇനിയിപ്പോ കൂടുലോ
ആ ഒരു ലക്ഷത്തിൽ എമ്പതിനായിരം ഒക്കെ ആകുന്ന് പറഞ്ഞിട്ട് ഈ വർഷ ഈ കൊല്ലയാവുമ്പോഴത്തിന്
തന്നെ
ആഹ് അത് പറഞേട്ടിരുന്നു ഈ കൊല്ല ആവുമ്പത്തര് ഒരുലക്ഷത്തി എമ്പപതിനായിരത്ത് കടക്കൂന്നർഞ്ഞേട്ട്
പിന്നെ
ഈ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഒരു കഥ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ എന്താ ഒരു ഒരു പവന്ന് കൊടുക്കണം ഒന്നര ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ
സ്വർണ്ണമല്ലാടത്തെ ആർക്കും മ-
ആ അതാണ് ആർക്കും പ- പറ്റൂല്ലേ പക്ഷെ കുറേ ആൾക്കാർ ഇപ്പോ ഞങ്ങൾ ഇവിടെയുള്ള ഒക്കെ ആൺകുട്ടികൾ പറയാട്ടൊ ഉം പെൺകുട്ടിനെ കിട്ടിയാ മതി സ്വർണം വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾക്ക് പെൺകുട്ടികളായാൽ മതീന്ന് പ്പോ
ആ പക്ഷെ ഓലങ്ങനെ പറയും പക്ഷെ ഓരോ പെരക്കാർക്ക് എന്താണ്
ആ അതാണ് ഉം പിന്നെ ഈ മുസ്ലിംസകൾക്കൊക്കെ ഏത് ഏറ് നല്ല സ്വർണം കൊടുക്കും. നിങ്ങളെ കാസ്റ്റ് ഉള്ളവരൊക്കെല്ല ഏരും കൊടുക്കൂല നിങ്ങളെ ജാതിയള്ളവരൊക്കെ അങ്ങനെ കൊടുക്കു ണെക്കെ
ഇപ്പൊ എങ്ങനെ അതപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെ ഇപ്പോ കൊടുക്ക
എന്താ ഒരു എന്തെങ്കിലുക്കെ കുറി അങ്ങനെയൊക്കെ കൂടിയിട്ടിട്ട് എ ഇപ്പളേ വാങ്ങി വെയ്ക്കാം നല്ലേ കുറച്ചെങ്കിലും മക്കൾക്ക്
ഒരു അഞ്ച് പവൻ വാങ്ങിട്ടാലും കാണാണ്ടാ വ്
ആ കാ കാണാൻ ഉണ്ടാവില്ല പിന്നെ സ്വർണ്ണം പോക്കാണ് അതാണ് ഇപ്പോൾ കല്യാണം സ്ത്രീധനം കൊടുക്കരുത് അതാ വേണ്ടത് ആ പൈസ എടുത്താ അവര് ബാങ്കിൽ ഇട്ട് കൊടുത്ത ഒരു കാര്യായി അവർക്ക് ഇത് വെറുതെ അതിന്റെ പലിശ്യ പണിക്കൂലി മറ്റതൊക്കെ വാങ്ങി കൂട്ട്പോ എത്ര പൈസ കൊടുക്കണ നമ്മള്
അവൻ ഒരു സ്വർണത്തിന് ഇപ്പ ഒരു ലക്ഷത്തി ഇ ഒരു വർഷത്തി ഇരുപതിനല് കൂട്ടിക്കോ ഇന്നാലും ഓലെ പണിക്കൂലി അത് ഇത് റഞ്ഞിട്ട് ഒരു അഞ്ചു ആറ് പ്യ വേറെ ഉണ്ടാവും ഉം
ഇ എന്തായാലും വരും
ആഹ് അതാണ്
എല്ലത ഒരു ഇത് കൊ കൊടുക്കാക്കാൻ പറ്റൂലല്ലോ മക്കക്ക് ആ ഇപ്പാ ആ ഇ പാവപ്പെട്ട മനുഷ്യരൊക്കെ ഒരു കാല ഉള്ളവർക്ക് കൊടുക്കാം ഇള്ളോർക്ക് എത്ര വേണങ്കിലും കൊടുക്കും ആ എന്നാൽ ആ ഈ ജ്വല്ലറിയിലൊക്കെ പോയോക്കിയാൽ എത്ര ആൾക്കാരുണ്ടോ സ്വർണ്ണം വാങ്ങാൻ നിൽക്കണ്
ഉം ഞാനും വിചാരിച്ചു ഞാൻ ഇനാളെ പോയിട്ട് ഞാൻ വിക്കാ പോയിന്റെ സ്വർണ്ണം അപ്പഴും ഉണ്ട് ജ്യല്ലറി നറച്ച് ആൾക്കാര് അപ്പൊ ഞാൻ വിചാരിച്ച് ആഹ് ആഹ്
ആഹ് നമ്മളെ പോലത്ത്ള്ള ആൾക്കാർക്കര ഒരു സ്വർണത്തി ഇടാ നമുക്ക് വാങ്ങാൻ തന്നെ പേടിയാ ഇപ്പോ
ആ വാങ്ങിട്ട് അത് ഇട്ട് നടക്കാൻ പറ്റൂലല്ലോ അതും പേടിയാണ് പോ ഉം
ആ ഇപ്പൊ ഒരു അര ആ ഇപ്പൊ ഒരു അരപ്പ ആ ഇണ്ടായതന്നെ ആൾക്കാര് ഒരുത്തി കൊണ്ടുപോവണ്
ആതൻ
ഈ നഴ്ച്ചയ്ക്ക് എ അൻമ്പതിനായിര രുപ്പിട്ട് അരപ്പ വന് കൊടുത്താല് ആ കൊ ഒന്ന ഇടുത്ത് കൊടുക്കണ്ട ടോ കുട്ടിയ കൊ ഒന്ന ഇട്ട് കൊടുക്ക കണ്ടള്ള ഒള്ളില ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ലാ കാരണം മക്കൾള് വരെ കൊണ്ട് പോകു ലാസ്റ്റ്
അതന്നെ
അവസാന അവസാനം മക്ക മക്കളും ഉണ്ടാവലോ ഒന്നും ഉണ്ടാവലോ ഒക്കെ ഒരുക്ക സ്വർണ്ണം കിട്ടിയാൽ മതി ഇപ്പത്തെ കാലാണ് അവർക്ക് സ്വർണ്ണൽ കിട്ടിയാൽ മതി ച്ചി കയാണ് ഇപ്പൊ ജ്വല്ലറിയിലൊക്കെ എത്ര മോഷണം പോവണ്ട് ആൾക്കാര് ഇട്ടിട്ട് പോണ്
ഇന്ത്യക്കാരെ മാറാട്ടല്ലേ അവരും കാ
അട്ടാ നമുക്ക് ആരാന്നൊന്നും പറയാൻ പറ്റൂല
കൊന്നിട്ട് മലയാളികളും ഉണ്ടാവട്ടോ ഇല്ലന്ന് പറയണില്ല
പിന്നെ സ്വർണ്മുള്ളവർ ഈ വീടൊന്നും ഇല്ലത്തവർക്ക് സ്വർണ്ണമള്ളവരുണ്ടെങ്കി വിത്തിട്ട് വീടൊക്കെ വെക്കാം
ഉം അതപ്പോ നമ്മളെ കയ്ൽ ഉള്ളതും പോയി ആ ഇല്ലാത്ത സമയത്ത് വിറ്റും പോയി അതാണ് കോറ്റിപ്പോഴത്
ഇപ്പൊക്ക ആൾക്കാാര് സ്വർണ്ണം ഉണ്ടെങ്കിൽ ഒരുര് വീടൊക്കെ വാങ്ങി വെക്കാ അത്രയും പൈസ സ്വർണ്ണംള്ളൂവർക്ക് ന്നാലും ആൾക്കക്ക ആ അത്യാഗ്രഹമാണ് കാരണം നൂറും നൂറ്റിന്ന് അവനൊക്കെ കൊടുുന്ന പെൺുട്ടളൊക്കെ എത്ര ആൾക്കാര് കൊല്ലുണ്ട എന്നാലും ആ സ്വർണ ഇല്ല ആഹ് സ്വർണ്ണല്ല എന്നിട്ട് ഒരു അവിസ്മയന്റെ ഒക്കെ ഒരുന്ന കൈ ദിവസം ഉത്തരവിസ്മയം മ്മയാക്കന്ന്ലോയ്ചക്ക അതൊക്കെ സ്വർണ്ണം കൂടി കൊടുക്ക ത്തിട്ട് പിന്നെ കൂടാതെ കാറ് കൊടുത്ത് വീട് കൊടുത്ത് അതൊന്ന് ഒരു ക് പോരാ
അപ്പൊ അത് കിട്ടുന്നവൾക്ക് ആർത്തിയാണേ
ആർത്തിയണ് നമുക്കൊരു ഒരു പാവം കിട്ടിയാൽ മതി വെച്ച് നൽക്കുന്നത് എത്ര ജനങ്ങളെ അത്ര ആൾക്കാരുണ്ട്ല്ലേ ഒരു ഇനിവർക്ക് കിട്ടും എന്നുള്ള അറിയ അതാണ് അപ്പൊ അ ഒരു രണ്ടാമത് തൂങ്ങയാണ് അപ്പൊ കിട്ടൂലന്ന് ഉറപ്പായപ്പോ ഒരു കൊല്ലാണ് ആൾക്കാരെ
പിന്നെ പിന്നെ കുട്ടികൾക്കൊക്കെ കൊറെേ വിവരം വെച്ച നമ്മളൊന്നും മാരിയല്ല ഒരു പിന്നെ സ്വന്തമായിട്ട് ജോലിയൊക്കെ ആയി
ക്ഷെ അല് സ്വർണ്ണം കൊടുക്കരുത് അതാണ് ഓവറ ആൾക്ക് സ്വർണ്ണം കൊടുക്ക ഒക്കെ നല്ലത്
ആതന്നെ
ഈ കൂടുതൽ സ്വർണം കാണുമ്പോഴാണ് അവർക്ക് അത്യാഗ്രഹം കൂടുന്നത്,
അതാണ്
ത്രെ സ്വർണ്ണം കൊടുക്കുമ്പോ ആൾക്കാർക്കൊരിതും ഉണ്ടാവില്ല.
ന്നാല് ഓല് ചെക്കന്മാർ സംമ്മയ്ച്ചാലും ചെക്കന്മാരെ പെരക്കാർക്കാണ്
ഓര് നോക്കും എത്ര വേണ്ട ന്നറിഞ്ഞാലും ആഹ് ഓര് നോക്കും.
ആഹ് അതൊന്നും കൊടുത്തില്ലല്ലോ കൊടുത്തയച്ചീല്ല അങ്ങനെ രോന്നാണ് അതാണ് ഈ കടും കള്ളിയാക്കി കൊടുക്കന്നത്
ആഹ് പിന്നെന്ത്യ്യണോ മുക്ക് പണ്ടം വാങ്ങിക്കൊട്ന്ന്ട്ട് പൈസ ബാങ്കിൽ ഇട, അങ്ങനെയൊക്കെ പറ്റൂ ആഹ് ഇപ്പൊ വാടകൊക്കെടു ക്കണ്ടല്ലോ സ്വർണങ്ങള് സ്വർണ്ണം പോലത്തോരൊ സാധനങ്ങൾ അതൊക്കെ എടു വാടകക്കൊട്ത്ത് നിക്ക,
ഇന്റെടുത്ത് ആകെ നാലഞ്ച് പവനെ ഉള്ളൂ, ഞാൻ പറയാ ഒരു അഞ് നാലഞ്ചു പവനോണ്ട് പ്പൊ സ്വർണ്ണം കൂടാണെങ്കില് എന്തെങ്കിലും വാങ്ങിടായ്നി എവിടെങ്കിലും ഒരു അഞ്ചു സെന്ച് അഞ്ച് ഉമ്മ അറിയും അങ്ങനെ, ഇയ്യ് ഉള്ളത് നശിപ്പിച്ചണ്ട രണ്ട് പെൺകുട്ടികളല്ലേ? ഓൽക്കൊടുക്കേണ്ടി വരും ഓൽക്കും മാണ്ടെ ന്തേരൊക്കെ,
ക്കണ്ട വല്യ വൽതിലെ മക്കളാ വല്യ മക്കളോ? ഇത്രയും മക്കക്ക് ആഹ് ക്ഷെ ഇപ്പളേ എന്തെങ്കിലും എടുത്ത് വെച്ചാൽ നമ്മക്ക് ക്കൊരുത് ണ്ടാകെടോ, ഉം ക്ഷെ എടുത്തെക്കാനും ണ്ടാകൂല, അന്നാന്ന്ള്ളെ അന്നാന്ന് കൈയും എന്തെങ്കിലും എടുത്തെക്കാണ്ടൊ നമ്മളെ കയ്യില്,
ഒരാശുപത്രി പോക്കിനെന്നെ ആ ഒരു ദിവത്തെ കൂലിയണ്ട് പോയി അപ്പ ആശുപത്രി പോക്കാണ്ട് വന്നാ പിന്നെ ഒക്കെ കഴിഞ് നമ്മൾ എടുത്ത വെച്ചോ അയിന്റെ അപ്പുറം പോകും ഉം,
അതാണ് പിന്നെ എന്തെങ്കിലും ഓണോ പെരുന്നാളോക്കെ വന്ന കയ്ഞ്ഞു ആ പ്പഅതും ആയി പിന്നെ മ്മക്ക് ആ ചെലവല്ലേ മക്കക്ക് വാങ്ങാൻ പിന്നെമ്മ ക്ക് സ്വർണ്ണം വാങ്ങാനോ ഇതാക്കാനോ മ്മക്ക്‌ ള്ളെ വെക്കന്നല്ലാതെ എന്തെയ്യാനാ. ആ അതങ്ങനെ പോകുന്നല്ലാതെ എത്രോ ആ ൾക്ക് സ്വർണം വാങ്ങി ക്കൂട്ട്ന്ന്ണ്ട് ട്ടൊ ഇപ്പഴും ഒരു വെല കൂട്യലും ഓൽക് ഒരു പ്രശ് നുല്ല്യാ.
അയ്ന് ഓൽക്കയ്ന്റെ ലക്ഷങ്ങൾ ണ്ടാവും ഞമ്മക്ക് ആ ദിവസം കയ് പണി കിട്യാ കിട്ടി അതൊക്കെല്ലള്ളൂ നമ്മള അവസ്ഥ ലക്ഷം അഞ്ച്‌ ലെക്ഷം, മൂന്ന് ലക്ഷം ക്കെ ക്ക്ട്ട്ണോല്ണ്ടാവല്ലോ സമ്പളം. ഓൽകൊക്കെ അങ്ങനെ വാങ്ങിടാ ന്നാലും ഓല് അമ്മളമായി സിബ്ലായിട്ടാണ് ഓരൊക്കെ ഉപയോഗിക്കൊള്ളൂ നമ്മളാണ് പിന്നിം ആൾക്കാരെ കാണിക്ക്യാൻ വേണ്ടിട്ട് ഇല്ലാത്തോല്.
ആ ഈ മറ്റേ ഗ്യാരൻറി ചെയ്ന്ട് ന്നോര് കൊറേ ആൾക്കാർ വിചാരിക്കും ഇത് സ്വർണ്ണണെന്ന്.
അതൊന്നും പ്പെട്ട് നടക്കാൻ പറ്റൂല്ല ഇന്നത്തെ കാലത്ത്.
അതാണ് ഇപ്പത്തെ ക്ഷെ എല്ലാരും വല്യ ആർഭാടായ്ട്ട് നടക്കുന്നോര് ണ്ടല്ലോ
ആഹ് അത്ണ്ട്.
ആ എത്രയോ ആൾക്കാര്ള്ള ഗ്യാരണ്ടി മറ്റതൊക്കെ തൂക്കിയിടും അൾക്കാര് വിയാരിക്കും സ്വർണ്ണാണ്ന്ന്. ഓരങ്ങനെ നട്ക്കും ഇത് ഇതും കൊണ്ട് ചെയ് പോവും ചെയ്യും.
ആഹ് പേട്യാണ്.
അതെ ആഹ്. അതാണ് കൊന്നാ പറയാൻ പറ്റൂല സ്വർണംത്തെ കിട്ടാൻ വേണ്ട് ഓര് അതും ചെയ്യും.
ഒര് ഗ്ര ഗ്രാമിനെന്ന ഇപ്പത്ര പതിനഞ്ചോ പതിനാറെറ്റണ്ട്.
ഇണ്ട് താ ഒര് ഗ്രാമെടു ഇപ്പൊര് സ്വർണ്ണം പോവ്വാന്ന്ർഞ്ട്ട് മക്കളൊക്കെ കയ്യിന്നൊക്കെ പോവ്വാന്നറിപ്പം എത്ര വേതന ണ്ടാവൂല്ലേ, ഒര് ഗ്രാമ് ക് ട്ടണെങ്കില് ആദ്യക്കെ ഒര് അഞ്ചുർപ്യണ്ടെങ്കിലെന്നെ ഒര് ഗ്രാമ് അന്നത്ത അന്നൊക്കെ പൈസണ്ടീ വാങ്ങിട്ടാ മത്യോനീ.
ആ അതന്നെ അതെല്ലാ ഇ ഇന്റെ എളച്ചന്റ കുട്ടി ഓള് പരിവാടിക്ക്‌ ഓയതേനി ന്ന്ട്ട് കുട്ടിന്റെ അരെല് ഒരു പവന്റെ മ് ചെയ്ന്ന്ണ്ട് ന്ന്ടതാരോ അടിച്ചോണ്ട ഓലെ കുടുംബത്തില് പോയാതോല്.
ആ യ്യോ.
അത് കൊണ്ടോയിന്ന്ട്ട് മ് കുടുംബക്കാരന്നെണ്. കുടുംബത്തിൽ വന്നതല്ലേ അതോള് നല്ല ഈ ചരട്മ്മല് കോർത്ത് കോർത്ത് കണ്ണിമലൊക്കെ കോർത്ത് കോർത്ത് ഇണ്ടാക്ക്യാ വച്ച് അങ്ങനെ കെട്ടിട്ടീന്യലോ അതാരോ പൊട്ടിച്ച്
എട്ത്തൊണ്ടോയി അത്രിം റിസ്ക്ക് ട്ത്ട്ട് ല്ലേ അങ്ങനെ അത്രിം കെട്ടി ചരടിലൊക്കെ കെട്ടി വെച്ചിട്ട് എട്ത്ത് കൊണ്ടോവാർഞ്ഞാ വെ
അപ്പൊ പൊട്ടി പോവാൻ ഒര് സാധ്യതൂല്ല കാരണം അങ്ങനെ കെട്ടി വെച്ച സാധനാണ് ആ മിക്കൊള്ളോ ചരട്ണ്ടെങ്കിലെ അ കറക്റ്റ് ആരോന്ന് പൊട്ടിച്ച്ക്കാ ടെട്തതാ.
ആ അയ്യോ അയ്നൊക്കെ ഏത് നന്നാവൂലെടോ അങ്ങനെയൊക്കെ സ്വർണ്ണത്തിലാക്കിവെച്ചിട്ട് ത്രീതാക്കി എട്ക്ണല്ലേ ആൾക്കാര് സ്വർണത്തിന് വെല കൂട്ന്നൻസര്ച്ച്.
ഞാനതാ പറിണെ അങ്ങൻ ത്തോൽക്ക് എന്തെങ്കിലൊക്കൊരു അപകടം വന്നിട്ടോ രോഗം വന്നിട്ട് ട്ടോ പൈസാണ്ട്‌ പോവും മ്മ്.
പിന്നെ ആൾക്കാർക്കൊന്നുണ്ടാവൂല.
അതെ.
പർഞ്ഞിട്ട് കാര്യല്ല എല്ലാർക്കും സ്വർണ്ണണിപ്പ വേണ്ടത്.
ഇപ്പയ്ന് ജ്വല്ലറിയിലൊക്കെ ഓരോ ഇത്ണ്ട് ഇമ്മ അങ്ങനെ കൊണ്ടോയിട്ണാണാ ഒരോ ദുആ
ആ ഓരോ ഓരോത്ണ്ട് ആപ്പൊ പലിശ ഇല്ലാത്ത സ്വർണം കിട്ട്ണ്ണ ണ്ട്പ്പൊ. ആഹ് അത്ണ്ട് ആ പണിക്കൂലില്ലാതെ കിട്ട്ണ്ണ്ട് ആ അ തിന് എന്തങ്കിലൊക്കെ ഇണ്ടാവൊടൊ ഓലെര്ത്ത് ഒന്നിലെ വെലക്കെ ണ്ടാവും.
ആഹ് ഓൽക്കു അയില് പ്പ ലാഭല്ലാതക്കൂലല്ലോ
ഉം അതാണ് അമ്പള കയ്യ്ല് എന്തെങ്കില്ണ്ടോ അത് മതി ഇപ്പരു വീട്ക് ഏ ഞ്ഞ എങ്ങട്ട ഇത് പോണാര്ക്ക സ്വർണം കൂടി പോണത് പാവപ്പെട്ടോര്ക്ക് സ്വർണം കൊടുക്കാതെ കല്യാണം കഴിക്കാത്ത പെൺക്കുട്ടിയാള് ഇണ്ടാവാ അത്രേ ഉള്ളൂ
ഉം അതാണ് ഇന്റെ മുപ്പത്താറ് മുപ്പത്തേഴ് പവനാ ഇന്റെ പുതിയാപ്പിള വെർതന്ന്ട്ത്ത് അങ്ങിനിം ഇങ്ങനിം ആക്കി. ണ്ടെങ്കില് പ്പൊ ഒരു പെരിം സ്ഥലം ആ പെരിം സ്ഥലൊക്കെ വാങ്ങയ്ന് അ ഇണ്ടങ്കില് മക്ക് രണ്ട് ട്ടാണെ കെട്ടിക്കാള്ള ഇണ്ടേനി
പെൺകുട്ടിയാളെ പേര്ല് എയ്തിവെച്ച്ണ്ടെങ്കി ഒരു തെന്നെ അ നോക്കിയിട്ട് കാര്യല്ല ഇനിള്ള താക്കി വെക്കല്ലാതെന്താ
ടെൻഷനാണ് മൂപ്പർക്കാണെങ്കില് ഇണ്ടാക്കണം ന്ന്ള്ള ചിന്തെന്നുല്ല വണ്ടി അയ്മല്ങ്ങനെ കെട്ടി മറിയാ അയ്മെലെന്തേലും ചെ
കൊർച്ച് കഴിഞ്ഞ് വന്നോളൂ ടോ പെൺകുട്ടിയാളല്ലേ ഇണ്ടായിക്കോളും സ്വർണ്ണത്തിന് വെല കൂടണപ്പോ ഓലെ പർഞ്ഞിട്ട് കാര്യല്ലല്ലോ ആഹ് അതും ശരിയാണ്. ആരോഗ്യം ഇല്ലാത്ത ഇനി ഇത്ങ്ങെ കൂടി കൂടി വരല്ലാതെ ഒ രിക്കലും കൊർഞ്ഞ്‌ വരൂല്ല
അതാണ്
ഒരോന്ന്ങ്ങനെ കൂടല്ലള്ളൂ. ഒന്നിനും കൊറയാത്തരു സാഹചര്യല്ലല്ലോ ഓരോരോ കാര്യങ്ങൾ ഇപ്പ ഉം ആ അതൊക്കെ റെഡി ആവടോ കൊർച്ച് കഴിഞ്ഞാലൊക്കെ സ്വന്തം എങ്ങനെങ്കിലൊക്കെ ഇതാക്കി മക്കളെ പട്ച്ച് ഇതാക്കിയിട്ടൊ ഒരു കാര്യോള്ളു അല്ലാന്ന് വക്ക് ക്കീട്ട് കാര്യല്ല.
പിന്നെന്തൊക്കേണ്ട്
എന്തായാലും ന്നാ ആയ്ക്കോട്ടെ ന്നാല് ഞാ പിന്നെ വിളിക്കേണ്ട്‌ ന്നാല് ഞാൻ അയിന്റെട്ത്തോ വീട് പത്തൻപണ്ടാവും അ മതിയോ ആ ആയിക്കോട്ടത ശരി ആ ശരി ആ ശരി ആയിക്കോട്ടെ